ആഹ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് ഓ ചോറൊക്കെ തിന്ന് പുൊറത്ത്ങ്ങനെ ഇരിക്ക ഓൻ വരാന അയ്യ പോന വേറ്റിട്ടക്ക ആ് മൂന്നരക്ക് അവിടെ വിടും കലമട ഇവിടെടുത്ത് തന്നെയാണ് പക്ഷെ പിന്നെ കൊണ്ടേക്കാനുള്ളൂ പിന്നെത ഒരു മനക്കടല്ല രണ്ട നേരം അതിനായിട്ട നക്കണ്ടെച്ചി് പിന്ന വണ്ടിതിൽ പോക്പോൾ അട് കയറ്റി വിടും അതാണ് ഉളപ്പ ഉ പിന്ന ഇങ്ങനെ രണ്ട് സമയവും ഓലോ നോക്കിയ ണ്ടേ ഒരു പണി നമ്മക്ക് മുറുകൂല
ആ് ഞമ്മ ക്ക പോവാണ്ടെങ്കില ഇപ്പൊ വന്നാല ഇടെ വീട്ടിലൂടെണ്ടാവന്ന് വിചാ പറ്റ ന കൊണ്ട കൊണ്ടാൻ പോയിട്ട് വണ്ടേ
അതന്നെ അപ്പ പറ്റൂലപ്പ നാലാളുണ്ട് വലിയ ആള് പത്താം ക്ലാസിലാണ് ത ള്ള ആള് ഏഴാണ് അതിറെ താഴുള്ള നാലാണ് അതിന്റെ താഴുള്ള ആളായിും പത് രണ്ടാാണ് രണ്ട് പെണ്ണണ്
ആഹ അപ്പൊ ആ മട്ട മൂന്നാള് മൂത്താള് ഏഴില് രണ്ടാമത്തൊള് നാലില് മൂന്നാമത്തെ ആള് എൽ കെ ജി ആള് മൂന്നരണയൊക്കെ ആകും വരാനും അപ്പൊ ചെറയാള് അല്ല അടുത്തല്ല കുറ പ പറത്താണ് തൊട്ടടുത്തല്ല തൊട്ടടുത്തുള്ള ആൾക്കാര്ർ ഏഴാം ക്ലാസ് നാം ക്ലാ അവന്നെ നാം ക്ലാ മോന് പിന്നെ വരും അവന് നടന്നു വരല്ല അതിനുള്ള ദൂരെ തന്നെ ഉള്ളൂ മോള പിന്നെ ഞാൻ സ്കൂട്ടിട്ട് പോയി കൊണ്ടുവരുന്നതാണ് മഴല്ല മഴല്ലാത്ത കൊണ്ട് പിന്നെ പിന്നെ പോണ്ടിയ ചച്ചങ്ങനെ നൽക്കണമോ അനെ പിന്നെ അവിടുന്ന് നമ്മൾ മുന്നത്തക്ക് മുന്നേരത്തേക്ക് വരൂല വണ്ടി അപ്പൊ പോകുമ്പോളേ വരുള്ളൂ സ്കൂക്ക് പോകുമ്പോ വര വരുമ്പോ അവിടെ നിർത്തല ആ അടെ എ നിർത്ത അപ്പ അവിടന്ന കൊണ്ട് പോയി കൂർന്നട്ട് വേണം
ആഹ ശരി
എക്കെ മാ
ഇന്ന് ചിക്കൻ നെയച്ചോറും ചിക്കനും
ഉം വേുന്നേനം ീന എനക്ക് ഇന്നും മീനോ ഒന്നും കിട്ടിട്ടില്ലേ അപ്പൊന്ന് ഉണക്കലോ കൈപ്പങ്ങിയും ചക്കക്കരും കറിയുംമ്മന് ചമ്മന്തിയും
ഏ ഇന്നലെ എനിക്ക അങ്ങനെയനു ഇന്നല ഒരു സാധനം കിട്ടില്ല എന്നങ്ങിട്ട് പിന്നെ സ്ലത്ത് ചിക്കൻ കുറച്ച് ബാക്കിയുള്ളൊക്കെ ആയിട്ട് ഒപ്പിച്ചു
എനിക്ക് നോമ്പാണ് ഒന്ന് മുതൽ എട്ടാമത്തെ നോമ്പായി
ഏ നമ്പ് അന്നേെ ഞാൻോറ്റിന്ന് അമ്പ് ഇന്ന എടുത്തിട്ടില്ല അ ഞങ്ങള്ൾ അയൽവാസികള് ഇന്ന് ഞങ്ങള് അയൽവാസികൾ ചായകുടിക്കാൻ പോണംന്ന് നിലണ്ട് പറയേ അപ്പൊ അത് ചോദച്ചിട്ട്ന്ന് നോക്കാറ് നിന്നതാ ഇനിപ്പ കൊറ ആയിട്ട് അപ്പൊ നീ പിന്നെ! പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികൾ വന്നിട്ടാാണ്േ അ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തൊണ്ട് പോണോ പോണ്ടേ അപ്പൊ ഇന്ന് ഞാൻ പോഞ്ഞാ പറ്റൂില്ലറെ എന്റെ നോമ്പ് കൂടെ ഒഴിവാക്കുന്നതിെ നിന്നതാണ്രെ കുറെ ആായിവര് പറയണ് ഞങ്ങ ഇങ്ങനെ ഗ്രൂപ്പില എല്ലാരും ഇങ്ങനെ ചർച്ചൊക്കെ ഉണ്ടാവും അങ്ങനെ പോവാ അങ്ങോട്ട് പോവാ പിന്നെ ഒഴിവുണ്ടാണ് സമയത്ത്
ആ ഒറ്റകെട്ടാണ് വക്കാറ് അപ്പൊ അവരെതില അങ്ങനെ
എല്ലാരും കൂടി പോ ആ ഒയിവുള്ള സമയത്ത് ഞങ്ങ എങ്ങനെ ഇറങ്ങ പുറത്തക്കല്ലെങ്ക ഒരാ ഒരാളെ വീട്ടില എല്ലാരരും കൂടി വരും അതുരെ കൊണ്ട് സ്കൂൾക്ക് ഇവിടന്ന് ഇങ്ങട്ട് റോട്ടൊക്കെ ഒത്തിരി നടക്കാണ്ട് അപ്പൊ വണ്ടി ഓട്ടോറിക്ഷ പോകുമ്പോ അന്ന് എല്ലാവരും കൂടി അവിടെ വർത്താനം പറഞ്ഞിക്കൂ സമയം അങ്ങനെ ഉം വൈകുന്ന നേരം തന്നെ ഞങ്ങ എന്തേലൊക്കെണ്ടങ്കില പ്രത്യേക പാട വയലും ഒക്കെള്ള ഒരു ഏരിയണിവിടെ അപ്പൊ ഞങ്ങ അതിലേക്ക ഒന്ന് ഇറങ്ങും നല്ല എണ്ണ കാച്ചാനോ ഒക്കെ ഉണ്ടെങ്കില് കഞ്ഞുണ്ണിയും തെരഞ്ഞോ എന്തേലും ചെമ്പരത്തി പോവാ കറ്റാർ വാഴ അതൊക്കെ വലിച്ചു അങ്ങനെ കുറച്ച് ദിവസം മുന്നപ്പ അതേനി പരിപാടി അത് കരിവേപ്പിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് പൊട്ടിച്ചുണ്ടര അതൊക്കെ വൈകുന്നേരം ആ ഏരിയയിലക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു ഇല്ല ഇല്ല ചന്തെ
ആ അങ്ങാടി പോകൂലേ കൈക്കാന വച്ചിട്ട് അങ്ങനെ പോകും ഉ എന്ന രാവിലെ എന്തായിരുന്നു
ഇന്ന് ഓട്ടട ഓട്ടടയും ചിക്കൻ ഉണ്ടായിരുന്നു
ആ
ആ് ഞമ്മള് പച്ചരി വെള്ളത്തിൽ ഇ് തലേന്ന് ഇട്ട വക്കും അത് അരച്ച് പിന്നെ ചോറും കൂടി അരക്കും പിന്നെ ചെറുുള്ളിയും ചില ദിവസം ചെറുള്ളിയും കൂട്ടും ചിലപ്പം തൊലിക്കാൻ മടിയയിട്ട് കൂട്ടൂല ഇന്നിപ്പോ ന്നും കൂട്ട വെറും ചോറും അരിയും കൂടി അരച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും തേങ്ങ ചിരകിയതിടും
ചുടുവെള്ളം പരുമോ
ച്ച വെള്ളം കുറച്ച് തിളച്ച വെള്ളം പറഞ്ഞിട്ട്
കൂടുതല് ആ ആ് നല്ല നന്നാവും പിന്നെ ഞാനേ തുടുമ്പോ ഞാൻ കൂട്ടില്ല അൊ അതുകൊണ്ട തെയാണ് എനിക്ക് ചട്ടീന്ന് കിാ പ്രശ്നം
വറ്റ കൂട്ടണേ അപ്പോളെ നല്ല ഷാറില് പൊങ്ങി വരും പറ്റൊര് ര കല്ലോ നമ്മള അരിക്കനുസരിച്ച് ഞാൻപ്പൊ രണ്ട നാഴി അരിയാണ ത്തത് അപ്പം ഒരു ഒന്നര കയ്യില് ചോറൊക്കെ കൂട്ടിയിരുന്നു
ഒന്നറി ഞാാന് മറ്റു കൂട്ടറില്ലേ ഒറ്റു കൂട്ടാത്ത കാരണം എന്താന്ന ആ ആ ഒരു ആ ഒരു ഉറപ്പും ഉണ്ടാവും പിന്നെ പോരത്തിന്ന് ചട്ടീന്ന് കിട്ടായുണ്ട്
ഏ് അങ്ങെകുമോ ആർും ഇഷ്ടണ്ടാവല്ലോ ഇടെഓട്ടട വല്ല ഇഷ്ടൊന്ന ഇല്ല എനിക്ക ഇൊക്ക ഇഷ്ടുള്ളള്ളൂ പിന്നെ എ നേരെ വെളത്ത എന്തേലും
അതന്നെ നേരമ്പളത്താ ഈ ദോശ ഓട്ടട മുട്ട്ന്ന് പറയുമ്പോ തന്നെ കേെ ഉം
എല്ലാത്തന്താ പിന്നെ പറ്റുർക്ക് വലിയ മേഗിയൊക്കെ ആ എന്നും കൊടുത്താതെ ഇഷ്ടമായികാലം
അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോച്ച നമ്മക്കിപ്പോ ഞമ്മളിപ്പോ എന്താണ് പുതിയ പുതിയ തലമുറക്കാർ മാത്രം എത്ര നമക്ക് അങ്ങനത്തെക്കെ എന്തെിലും ബ്രെഡോ അല്ലെങ്ക എന്തെങ്കിലും കക്കാെ നമുക്ക് പ്രായമുള്ളവും കൂടെ ഉണ്ടാവകും പിന്നെ അവർക്കൊന്ന് വേറെ ഇവിടെത്തന്നെ ഞാൻ നൂൽപുട്ട് പുട്ടുണ്ടാക്കാണെങ്കിൽ ൻ്റെ മപ്പളക്ക് ഞാന് ഇലയെപെരട്ടിയോ അതെങ്കില് വല്ല ദോശോ വേറെചുടണം നൂ ഇപ്പ പറ്റൂല
ഏ് പറ്റൂലേ ഇവടെ നൂൽപ്പുട്ട് ഇഷ്ട ല്ല ഇപ്പാക്കും കുട്ടികക്കെ ഇഷ്ടാ
ഇമ്മാഞ് ഇബടെ ആ അതന്നെ
ഉപ്പാക്കും കുട്ടികൾക്കും ഇഷ്ടാണ് പ്പതേ അവളക്ക് ഇഷ്ടല്ല ര പ്പ ന്നോട് റി എന്റെ ഇത് നോക്കണ്ടേറിയും ചെലപ്പ ഞാൻ ഇണ്ടാക്കുംട്ടോ അയിക്കെന്തേിലും കറി വേണം നല്ല
കറിം ചെലപ്പോതേപോലെ ഞാന് ക്കു മടിക്കാണ് ചെലപ്പോ ഞാൻ തേപോലെ നല്ല കടല അല്ലെങ്കി ഇഷ് ടുക്കറി ഇണ്ടാക്കും എ് ഉരുളകിഴങ്ങ് വച്ചിട്ട് തേങ്ങാ പാല് പാർന്നിട്ടങ്ങനെ ഇസ് ടു കറിണ്ടാക്കും അപ്പുനെ ആ ചെലീസാണ് കറി ഇഷ്ടപ്പെട്ടാ പിന്നെ മക്കൾക്ക് ഇത് ഇണ്ടാക്കിയ തേച്ചാ തെകയൂല അങ്ങനീണ്ട്
ആ ഞാ ആള് ഏറിയാല് ഇവിടെക്കെ അങ്ങനെ തന്നെ ഇവിടെ നാല് കുട്ട്യാളും ഞാനും പുതിയാപ്പളിം പുതിയാപ്പിള പിന്നെ വണ്ടി പോവുട്ട ലോങ്ങും പോവും പിന്നെ വരുമ്പോ ചെലപ്പം ര ണ്ടീസം നാലീസം കഴിഞ്ഞിട്ട വര അപ്പ പിന്നെള്ളിസം തോരൻ ഇണ്ടാക്കും ഇല്ലാത്തീസം ന ഒരു മണിയംക്ക് ആര് കുട്ട
തൂടെവണ്ടിലാണോ
ആഹ് ലോറിയാണ് അപ്പം ലോഡും കൊണ്ട് അങ്ങട്ട് പോവും അതേപോലെ ഇങ്ങട്ട് വരും ലോഡേറ്റാണ് ഇങ്ങട്ട് അങ്ങട്ട് കൊണ്ടോവും ലോഡ് തേങ്ങ എന്തേലൊക്കെയറ്റി അങ്ങോ ഇുണ്ടകും അതേമാതിരി കൊണ്ടോവും അതേമാരി ഇങ്ങട്ടുംണ്ടാവും ലോഡെ ന്തെലൊക്കെ കേറ്റാനും ഇറക്കാനൊക്കെ പ്പതൊക്കെ കൊണ്ട് വരും പോവുക്കെ ചെയ്യും അങ്ങനെ പോണ് ജീവിതം ഓരോരു
ആഹ് മെ അതെതെ നമ്മ എല്ലാരും ജാങ എല്ലാരും അങ്ങനൊക്കെ തന്നെണ് ഇല്ലത് ഇതുവരെ ഗൾഫിലായിരുന്നു ഒരു പ്പ ഒരു ഒന്നൊന്നര കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിലാണ് മന്ന് അവരക്ക് ഒരു മൂന്നൊല്ലം മുന്നേ ഒര ആക്സിഡന്റ് കഴിഞ്ഞു അയിൻ്റെഷം പിന്നെ ഈ പോ പോയേന് ശേഷം രണ്ടു പോക്ക്‌ പ്പോ പോയി രണ്ട്പോക്ക് പോയിട്ട് ഉം ആക്സിഡന്റ് കഴിഞ്ഞ് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു ആ തലക്ക് ര തലക്ക് രണ്ടോ പ്പറേഷ ഷൻ കയിഞ്ഞു വയറില് ഒരോപ്പറേഷൻ കയിഞ്ഞു ആ ആ അപ്പ കയിഞ്ഞതാണ് അത് കയിഞ്ഞേൻ്റെ ശേഷം പിന്നെ ഈ പോക്ക് രണ്ട് പോക്കൊക്കെ പോയി പോയി വന്നിന്റെഷം പിന്നെങ്ങനെ അ മയി യി ആൾക്ക് ന്താച്ചാല് രാത്രി പണി എടുക്കാനൊക്കെ ബുദ്ധിമു
കയ്യും ഇല്ലല്ലോലേ നമ്മളക്ക് പ്രായ ആവല്ലേ
പിന്നെ ആൾക്ക് പോവാനൊരു മടി ഉം അതെ പിന്നെ പോയിട്ടില്ല ഇപ്പൊ ഒന്നൊന്നര കൊല്ലായിട്ട് പ്പോ ക്യാൻസലായി നാട്ടിതന്നെ ഇരുപ്പ് ഡ്രൈവിംഗ് സ്കൂളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്ട് ആ അതതന്നെ തമാശന്നെ ആഹ് അപ്പ ഡ്രൈവിംഗ് സ്കൂളത്തെ മാഷായിട്ട് അല്ലാതെ ഡൈവിംഗ് സ്കൂള് നമ്മളതല്ല
അഏ അവിടുത്തെ ആളായിട്ട് പോവും
അവിടുത്തെ ആളായിട്ട് പോവാണ് അപ്പൊ അങ്ങനൊക്കായിട്ട് ങ്ങനെ മുന്നോട്ട് പോണ്ട് വല്ല്യ കൊഴപ്പല്ല്യ ഞാനും ൻ്റെ മക്കളും ഉമ്മേംണ്ട്
ഏ അങ്ങനെ പോണ്
ഉം പിന്നെങ്ങ് താഴത്തും കിപ്പട്ടും മേപ്പട്ടും ഒന്ന് ഉം ഉം കിപ് കിപ് കീപ്പട്ടും മേപ്പട്ട് വച്ചിട്ടൊന്നും ആരൂല്ല
എഹ് ഏഹ് അയ്
ആ ആകൊന്ന ഒറ്റയാള വൈകുന്നേരം പ്രത്യേയ് ച്ച് ഒന്നുലോലേ ഒരുസം ഇതേപോലെ രാവിലെക്കൊക്കെ അരച്ചെച്ച വെള്ളപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അതും ഒരിസം ഇതേപോലെ എ് ആള് പൊറാട്ടേയും പൊറാട്ട കൊടന്നന്ന് ഞാൻ പറഞ്ഞ് ഞാൻ മുട്ടക്കറിണ്ടാക്കിക്കോളാറഞ്ഞ് മുട്ടക്കറി ഇണ്ടാക്കിസം സിലസം പൊറോട്ട കൊണ്ടരണപ്പ പോറാ ട്ട കൊടന്നന്ന് അപ്പൊ കൊറച്ച് ബീഫും കൊടന്നന്നേന്നു ബീഫ് വരട്ടിയത് മുഴോനായിട്ട് ഇഞിപ്പ ഏതായാലും പിന്നെ ഞമള് രാവിലെ വെച്ചുണ്ടാക്കി ഉച്ചക്കൊക്കെ വെച്ചുണ്ടാക്കി ഒക്കെ കയിഞ്ഞോ
ഒക്കെ കഴിഞ്ഞ് ഇങ്ങട് ഒരുങ്ങി എന്താ എറങ്ങുമ്പ തന്നെ വൈകുന്നേരം ലും ലേ
ആ അപ്പ ഇതിനെപ്പന്നയിനാ അപ്പഴും വൈന്നേരത്തിക്കൊന്നും ഞാനൊന്നും ഇണ്ടാക്കലില്ല
തിരിയാ നേരല്ലാരും സത്യം പറഞ്ഞ
അധികം ചോർ കൈക്കളാണ് ആൾക്ക് ആക്‌സിഡന്റ് സമയത്ത് നാശച്ചാക്കിയ പോകുമ്പാണ് പത്ത് നോ മ്പ് മുഹ്രത്തിലെ അപ്പൾ പിന്നെ ഓരോ കൊല്ലായിട്ട് നമുക്ക് പത്തും അടുപ്പി നല്ലം പോലെ നോക്കാനുള്ള ഒരു സാഹര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കൊ കൊല്ലാണ് ഇപ്പൊ അത് കിട്ടിയത് അപ്പൊ പിന്നെ അതെ പിന്നെ എങ്ങനെയ ആഹ നിർബന്ധം അല്ലേ അപ്പൊ ഏതായാലും പത്ത എട്ടെണ്ണം ആയി ഏതായാലും അല്ല എട്ടോവുമമ്പായി നമുക്കിപ്പോ ഒരു മാസത്തിന് മറത്തിൽ പത്തോന്ന്ോവുമോപ്പോ എങ്ങനെങ്കിലുംക്ക നക്കോ ഒറം തന്നെ വ ആ നോക്കണമെങ്കിൽ
അതെന്നെ വെറും വരണ്ടേ
അ പിെ ഒന്ന മുതൽ പത്ത് വരെ പിടിക്കണതിന്റെ ഉത്തമ നമുക്ക് വേറെ ഒന്നും തന്നെ അല്ലേ അയിന അപ്പളല്ലെ നമുക്ക് ഒരുറമ്പ മൻമ്പ്ന്ന് പറയ പ പഴയ ഒരു രാജ്യത്ത് അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും അ ഒരു വലിയന്നാന്റെ തലേന്ന്ാണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്
അത് അവിട്ന്നല്ലേ
അല്ലല്ല ഇവിടന്ന് തന്നെ ആള് വന്നിട്ട് നാട്ട ന്ന് തിരിച്ച് പോവാന് ഗൾഫിക്ക് പോവാന് ഒരു മാസം കൂടെള്ളൂ അപ്പളാണ് സംഭവിച്ചത് ന്നിട്ട് അവിടന്ന് പിന്നെ പിന്നതൊക്കെ കഴഞ്ഞ് ആറ് മാസം കഴിഞ് പിന്ന പേപ്പറ ഒക്കെണ്ടാക്കിട്ട് പിന്നെ റ്റിന്ന പണി പോയത് അവിടെ ഡ്രൈവർന്നെയാണ് അവിടെയും ഡ്രൈവർന്നെയാണ്
ആ
അപ്പൊ അങ്ങൊക്കെ തന്നെ ഒത്തര സാഹചര്യങ്ങളൊക്കെ നങ്ങനത്തെന്നെ അപ്പൊ ഞാനന്നെ നിർബന്ധിക്കല്ലല്ലേ പോവൻ വെച്ചിട്ട് കാരണം നമു വെച്ചാ പ ആ വീടുകളൊക്കെ ഉണ്ട് പത്തിരുപത്തൊന്ന് കൊല്ല ഏതായാലും ഗൾഫംന്നൊക്കെ ഇത്തെപ്പോ കൊറ കാലപ്പോ പ്പം മാത്രം ആതത് കൊണ്ട് കാര്യല്ലല്ലോ പിന്നെ മക്കള് മക്കള് ്പോ എങ്ങനെ വാപ്പാർ നാട്ടിൽ വേണം കുട്ടികളൊക്കെ ഉല്ലാണെങ്കിൽ നമ്മളെ പറ ച്ച കിട്ടൂല
പിടിച്ചാ കിട്ടൂല ശരിയ പെൺകുട്ടികളെ പിന്നെ നമ്മളെ കാലിന്റെടിയിൽ ഇങ്ങനെ ഉണ്ടാവും പേടി ഉള്ളത കൊണ്ട് എന്നാലും പിനിപ്പോ ഇപ്പത്തെ കാലം അങ്ങനെ ആയത കൊണ്ട് പുറത്തു പോയാലും തന്നെ വാപ്പാർണ്ടാവ്പോ അവര് പേടീന്റെ എവിടെയും വെച്ച് കാണു ഉണ്ട്
ഭയങ്കര പേ
ഉണ്ടാവും മറ്റേ നമ്മളെന്ത് പറഞ്ഞാലും എന്തെതിലും അങ്ങനെ കേട്ടു വിടുന്നല്ലാതെ ആർക്കാ പേടി
അതൊക്കെ വിചാരിച്ചട്ട് പിന്നപ്പ മ്മളും പിന്നെപ്പ ആർക്കൊന്ന തന്നെ ഞാനൊ ഒരു ഗൾഫ ഇല്ലന്നാണ് പറയത് ആരെന്തെന്ന് ചോച്ചാൽ ഞാനൊ ഒരു ഗൾഫ ഗൾഫിനോട്ന്നെ ഗൾഫിനോട്ന്നെ മടുതുക്കണ പിന്നെ ഇപ്പൊ വീടുണ്ട് പെരണ്ട് ഒെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൊഴപ്പം ഒന്നുല്ല ങ്ങനെ ജീവിതം നന്നാണല്ലാം വ ബുദ്ധിമുട്ടല്ലാതെ അങ്ങനെയണ്ട് മുട്ടില്ലാതെ പോയത് നമ്മക്കെല്ലാം എല്ലാ നമുക്ക് ത് സ്വർഗം ആണ്
ആഹ ഓരോന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോളേ എന്താ പിന്നെ എന്താ
വർത്താനം പറഞ്ഞ കുറേ അക്ക നോക്കയാണെങ്കിൽ അ നമ്മളൊക്കെ അല്ലല്ല
ആ പിന്നെത്ര മുന്നില ആ ഒരു കാര്യത്തിൽ ആഹ്ന്ന ആയിക്കോട്ടെ